ഹലോ ഹലോ
ആ കേക്കുന്നില്ലേ
ആ കേക്കുണ്ട്
ആഹ എന്തൊക്ക
നല്ല വർത്താനം വർത്താനോ എന്താ വർത്താനം
ഫുഡൊകെ കഴിച്ചാ നല്ല കണക്ക് കൊടുക്കുന്നില്ല ഫുഡ്
ഇപ്പണ് ഫോണെട്ത്തതാണെ അയ്യ ഇനീപ്പം ബീഫല്ലേ
ഞാ ബീഫ് ബീഫ്കറി ബീഫ് ഉം നല്ല ഐറ്റം ഉണ്ടാക്കണം പെരുന്നാളൊകെയാട്ട് പുറത്ത് ക്കെ പോയാണ്
ഇല്ല ഞാന് വീട്ടു എക്ക് പോന്ന വീട്ടിൽ നിങ്ങളാ
ഉ ഇല്ല ഞാൻ പോയിട്ടില്ല ഞാന് ഹസ്ബൻഡന്റെ വീട്ടിൽ തന്നെയാണ് എനിപ്പോ സ്കൂള് തുറക്കാനൊക്കെ ആയല്ലോ
ഞാന് പിന്നെ അവിടെ ഞാ.....
അ ഹലോ ആ
പെര്ന്നാള്
ആ ആ ആ കേ ക്ന്ന്ണ്ട്
കുട്ടി ള് ഒറങ്ങീട്ടില്ലേ
ആഹ് ആ എങ്ങനെ
കുട്ടികളൊന്നും ഒറങ്ങീട്ടില്ലേ ചോയി ക്ക
ഇല്ലല്ല ഒറങ്ങീട്ടൊന്നുല്ല ഫുഡ് കഴിക്കേ ര്ന്നു ആ പിന്നെ എന്താന്നിട്ട് ഫുഡിനൊക്കെ എന്താണ് ആണ
ഫുഡ് ഞങ്ങള് എന്താ പൊറോട്ട കൊണ്ടോന്ന്പ്പം പൊറോട്ടണ്ടോന്നാണ്ട് ആ ഗ്യാസ് തീർന്നീനി അ പ്പഞ്ഞിപ്പോ ണ്ടാ
ആ ആ
കൊണ്ടെന്ന്
ഉം ഇവിടെ സാദാ ചോറും ബീഫു വരട്ടിയതു ആണ് ബീ ഫന്നല്ലേ ബിരിയാണി ഒക്കെ ഉണ്ട് അപ്പോ പിന്നെ ഒന്നും ഉണ്ടാക്കിട്ടില്ല ഏ കഴിച്ചിലൊക്കെ സാധാ ചോറ് വേണ്ട ആൾക്കാരാണ്
ആ പിന്നെ ഒരു ദിവസം തിന്നാലന്നെ പിന്നെ മതിയാ ത്യാവീക്കെ പിന്നെ സാദാ ചോറ് ന്നാന് പൂതിയാവും
അടെ മഴെക്കെണ്ടോ
മഴ ഇങ്ങനെ വന്ന്ണ് പെയ്തിട്ടില്ല ഇവിടെ വെള്ളത്തിന് ബുദ്ധിമു
ആ ഇങ്ങോട്ടും അങ്ങൻ തന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടന്നാണ്
ആ ഞാനവിടെ വീട്ടിലിപ്പൊ പെരുന്നാള് അപ്പൊ അവിടെ ഇല്ല ഇവിടെ ഇന്റെ വീട്ടീക്ക് പോന്നക്ക വെള്ളല്ലായി
ആ ഇന്ന ഓരോ സ്ഥലങ്ങളുംനല്ല നല്ല മഴയാണ്
ആ ആ ഇന്ന് നല്ല മഴ വരീണ്ടായിന് പക്ഷെ പെയ്തിട്ട ഇല്ലെവിടെ
ആ അതെ അതെ ഇവെ ഇങ്ങനെ മൂടി നികീണ്ട് പക്ഷെ പെയ്തിട്ടില്ല
ഞാനും മഴ പെയ്ത ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ പോവാ വിചാരിച്ചന് മഴ ചോർന്ന് പോവാ ജായി നോക്കുംബോ മഴ പെയ്തിട്ടൂല്ല ആ പെയ്താ പിന്നെ കൊറച്ച് വെള്ളംണ്ടാവും ചെയ്യും
തിന് കാട്ട
ഇപ്പൊ വെള്ളം ഇല്ല ഞാന ഇങ്ങണ്ട് തിരുമ്പാനും ഇവിടെ അടുത്ത് തന്നെയാണ് എന്റെ വീടും കുറച്ച് ദൂരള്ളൂ അപ്പൊ തിരുമ്പാനും കുളിച്ചാനുംഒക്കെ ഇങ്ങട്ട് പോരും എപഞ്ചായത്ത് വെള്ളം ഉംഎടുത്തിട്ടില്ല ഇനിഎടുത്തിട്ട് വേണം
ആ ഞങ്ങളങ്ങോട്ടൊ പഞ്ചായത്ത് വെള്ളം വരും പക്ഷെ അത് ഡെയിലി ഉണ്ടാവില്ല ആഴ്
ആഎന്നേലേക്കെ വരുള്ളൂ ഞെ അയിനെ അപേക്ഷ കൊടുത്തത്രെ ആവണള്ളൂ
ആ ന്നാള് നമുക്ക് വെള്ളല്ലാതാവുമ്പോ ഞങ്ങള് പിന്നെ കിണറ് ഈയൊരു മാസം കിണറ് പറ്റങ്ങണ്ട് അടിയാവും അപ്പം ലൈൻ വെള്ളം വരുന്നത് നങ്ങൾ കിണർകി ഇട്ടെടുക്കും ആ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യ് പോവും പക്ഷേ തീരെ വെള്ളല്ലാതെനാല് ദിവസം ഞാനെന്റെ വീട്ട് പോയി കേരുന്നു വള്ളല്ലാതായപ്പം ഉം ക്ഷെ രണ്ട് മൂന്നു ദിവസം നന്നായിട്ട് മഴ പെയ്ത വെള്ളം ആവും കിണറ്റിൽ പെട്ടെന്ന് വെള്ളം കേറും.
അ അ
ഇവിടെ മഴ പെയ്തിട്ടില്ല്യ അതാണ്
ഞങ്ങൾത് പിന്നെ സാധാ ഞങ്ങക്ക് ഉപയോഗി ക്കാൻ മാത്രം ഞങ്ങള് മാത്രോ ള്ളൂ കിണറ്റ്ന്ന്. പക്ഷെ ഞങ്ങക്ക് ഉപയോഗിക്കാൻ മാത്രം ഉള്ളതാണ് ഓ
ആ
അതും ഈ ടൈമില് ഇ പ്പ തീരെ കിട്ടൂല ഇപ്പ വള്ളേ ഇ ഇല്ല
ആ പക്ഷെ ഞങ്ങള് പിന്നെ ഞങ്ങളുടേത്‌ ഇപ്പം ഈ രണ്ടു മാസം മാ ത്രോള്ളൂ ഞങ്ങടെ ഈ ചുറ്റുഭാഗത്തുള്ളോരോക്കെ ഞങ്ങൾതെന്നെയ രണ്ട് കിണറുണ്ട് ഞങ്ങക്ക് ആ രണ്ട് ഇ ഇതില് ഒരു കിണറ് പറ്റിയാൽ മറ്റേ കി കിണർന്നാണ് കൊണ്ടോവ ചുറ്റുഭാഗത്ത് ഉള്ളോരോക്കെ കൊണ്ടോവും വെള്ളം പക്ഷെ ഈ ഒരു രണ്ടു മാ കൊണ്ടോവാണ്ട് ഒരു കിണറീന്ന് കൊണ്ടോവും. പക്ഷെ ഒരു കിണറീന്ന് കൊണ്ടോവാൻ പ റ്റൂല അപ്പൊ ഞ വെള്ളം ഇണ്ടാവൂല പക്ഷെ ലൈൻ വെള്ളം വരും പക്ഷെ നമുക്കത് കുടിക്കാനൊന്നും ഇത് തോന്നൂല
ആ അത് നല്ല ചില ടൈമില് ഈ വേനൽ ടൈമില് ഞങ്ങളാദ്യം എടു ക്കല് ഉണ്ടായിന് വേനൽ ടൈമില് നല്ല ബീച്ചും പൗഡർൻ്റെ
ആ ബ്ലീച്ചിംഗ് പൗഡറിന്റെ ചൊവ വരും അത് ശരിയാണ് ഇനി ഈ പൊഴ വെള്ളാണ് വരുന്നത് പൊഴേല് കിണർ അടിച്ചിട്ടാണ് വരുന്നതെ ങ്കില് നമുക്കൊരു ഉം നമുക്ക് വെള്ളം കാ രണം അത് കുടിക്കാൻ തോന്നൂല പക്ഷെ വെള്ളം ഇല്ല ആ അതെ അതെ ഇപ്പം ഞങ്ങടെ ചുറ്റുഭാഗത്തുള്ളോരൊ വരും ഏ വെള്ളം ഇവിടുന്ന് കൊണ്ടോവാൻ പറ്റാത്ത ആളുകളൊക്കെ ഉ ണ്ടാവും അവരൊക്കെ ഈ വെള്ളം തന്നെയാ കുടിക്ക
ആ ഞങ്ങള് കൊറെ വർഷായിട്ട് ആ വെള്ളം നേനി പിന്നെ ഈ കിണറ് ഇതായപ്പ ഞങ്ങള് ഒഴിവാ ക്കി അപ്പൊ നോക്കുമ്പോ കണ്ടപ്പ വേനലാ വറ്റണുള്ളൂ അന്ന്
ഉം ഉം
മക്കള
ആ പഠിക്കയാണ് ചെറിയ ആൾക്ക് ഒന്നര വയസ് ആയിട്ടോളൂ ഉം അവിടെ കുട്ടികളെക്കെ ചെറുതാണോ
ആ ചെറുതിന് നാലു വയസ്സായിന് വലുത് മൂന്നിലാണ് കളിക്കാം കുട്ട ഏട്ടത്തിന്റെ മക്കളും എല്ലാവരും
ആഹ ആ സ്കൂളൊക്കെ തുറക്കാനായില്ലേ സാധനങ്ങളൊക്കെ വാങ്ങിയാ
ഇല്ല അതെക്കെ ഞാന് പോയിട്ട് വേണം ഞാൻ ഷോപ്പില് പോവലുണ്ട് അപ്പ തിരക്കേന അപ്പൊ ആ
എന്ത് ഷോപ്പിലാണ് പിന്നെ
ടൈലർ ഷോപ്പാ ആഹ് ആ ആഹ
ഏ അപ്പൊ എല്ലാവർക്കും തയ്ച്ചു കൊടുക്കുവോ എല്ലാ ഡ്രസ്സും തയ്ച്ചു കൊടുക്കുവോ ആഹ നല്ല തിരക്കുണ്ടാവും
ആഹ അങ്ങനെ ടൈയിമ് പോയി ട്ടില്ല നാളെ തുടങ്ങുവാ
ആഹ ആ പിന്നെ ഫാഷൻ ഡിസൈനിങ് പടിച്ചതാണോ
ഇല്ല ഞാൻ സാധാണ നോർമൽ പഠിച്ചത് തന്നെയാണ് അത് കണ്ട് ചെയ്യും
ആഹ് അങ്ങനെയ ഞാൻ പിന്നെ ഫാഷൻ ഡിസൈനിംഗ് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മുഴുവന് ആക്കാൻ പറ്റിട്ടില്ല പിന്നെ
എലനട്
ഇല്ല ഞാൻ പിന്നെ പിന്നെ പ്രെഗ്നന്റ് ആയി അത് കാരണം എനിക്ക് പിന്നെ ഫുൾ ആക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ എന്റെ ആവശ്യം ങ്ങ എന്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ ചെയ്യല്ല അത് പുറത്തേക്ക് ഇതുവരെ സ്റ്റിച്ച് ചെയ്ത കൊടുത്തട്ടില്ല പേടിയാണ് ഹലോ
ഹലോ കേക്കില്ലേ
ആ ഞാൻ ഒരുപാട് വർഷ ഷൈന്റെ പത്ത് പന്ത്രണ്ട ഷക്കായി തൈകലോടത്തീട്ട്
ആ അങ്ങനെ
ഇപ്പൊ ഷോപ്പ് ഇട്ടിട്ട് ഇപ്പ എട്ടു മാസായിട്ട
ചുരി അപ്പ ചുരിദാർടു എത്രയാണ് നോർമൽ ചുരിദാർ ലൈനിങ്ങൊന്നുംല്ലാതെ
ല്ലാതെ അടിക്കാനും മുന്നൂറ്റമ്പത്
എ ലൈ ല്ലാതെ നോർമൽ ചുരിദാറടിക്കാ മുന്നൂറ്റിമ്പതാണോ ആ കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറയ പറഞ്ഞോളു
ആ ആ
മുന്നൂറ്റി അമ്പതാണല്ലോ ഇവിടെ മുന്നൂറ്റി റ്റി എഴുപതാണ്
ആ ഓരോ സ്ഥ രോ റൈറ്റാണ്
ആ ഇങ്ങോട്ട് ഇവിടെ ലൈനിങ്ങൊന്നു ഇല്ലാതെ കോട്ടന്റെ ചുരിദാർ അടിച്ച മുന്നൂറ്റി എഴുപതാണ്
ആ അവിടെ ലേരിങ് ഇല്ലാതെ മു നൂറ്റിമ്പത് ലൈനിങ് ഇട്ടാണ്ട് നാന്നൂറ്
ആഹ് അങ്ങനല്ലേ ആ ഇവിടന്ന ന കൂടുതലാണ് ലൈനിങ് ഇടുമ്പോൾ അതിലും കൂടുന്നുണ്ടാവും
ആ ആഐലേറെ വരു നനൂറ്റി അൻപത് വെരും ടൗണില ടൗണല്ല സാധാരു ഏരിയാണ് ടൗണി-
ആ ആ ആ അപ്പൊ ഷോപ്പിന്റെ ഷോപ്പിന് വാടകണ്ടാവൂലേ
ആ റന്റ് ഇണ്ട്
ഉ ആഹ ആക്ക അത് അടിച്ചിട്ട്തൊ കിട്ടിട്ട് പോകേണ്ടിരൂലേ
ആ അ എന്നാലും മക്ക ചെറിയ മഗ ക്കല്ല നനക്ക്
ആഹ ആ പിന്നെ വേറെ വേറെ ആള്കള്ണ്ടോ തയ്ക്കാന്
ചെല്ലപ്പോ ഞാൻ മാത്രേ ഒള്ളൂ ഒരാളെ വെക്കാല്ലേ ത് ഇല്ലാണും
ആഹ് ആഹ്
അങ്ങനെ നമ്മൾത്തങ്ങനെ കഴിഞ് പോ
ആഹ് അങ്ങനെ ഉം ഉം
പിന്നെ
ഏഹ്
പിന്നെന്തൊക്കെയാ വിശേഷങ്ങള്
നല്ല വിശേഷം വക്കേഷനൊക്കെ ആയിട്ട് എവിടെങ്കിലും പോ പോയിട്ടുണ്ടായിരുന്നോ
ഇ വെക്കേഷനില് പോയിട്ടില്ല ഫസ്റ്റ് ടൈമില് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോയിന് പിന്നെ അങ്ങനെ തെര- ക്കായ് പോയി
ഉം പിന്നെ ചൂട് കാരണം നമ്മള്
ന്നെ ചൂടമരട്ടെ ആഹ് ചൂടമരട്ടെ ആന്നൊക്കെ വിചാരിച്ച പോത്തേന് സമയം കഴിഞ്ഞു ഇപ്പ നാളെ മറ്റന്നാള് പോണംന്നങ്ങനെ വിചാരിക്ക്- ഇണ്ട് മറ്റന്നാൾത്തെ ദിവസം
ഇനിപ്പ നാളെ നാളെ മറ്റന്നാള് ഒരു ദിവസൊള്ളൂ സ്കൂള് തൊറന്ന് ഇനി അങ്ങട്ടും ഇങ്ങട്ടും തെറ്റാന് ഒഴിവ്ണ്ടാവ് അതാ
ആഹ് ഇഞ്ഞിപ്പയ്നന്തല്ലേ ഇപ്പൊ അവ്ടെ ഓര് ഇക്കില്ല ആഹ് വീടന്നെ ഒര്പാട് വൃത്തിയാക്കാണം അത് വെള്ളല്ലയ്റ്റേയോ
ആഹ് ആഹ് ആഹ്
അത് നന്നാക്കണം ഓൽക്കില്ലെ റെഡി ആക്കണം സ്കൂളിന്റെ ഒന്നും നോക്കിട്ടേല്ല ഇൻക്ക് പിന്നെ ഈ ഒരു മാസോ അവിടെ കടയില് തെരക്കും ആയോണ്ട് ഞാൻ ഓലെ കാര്യം ഒന്നും നോക്കിട്ട് ഇല്ല ഇനിപ്പം നാളെ മറ്റന്നാളായിട്ടൊക്കെ റെഡിയാക്കണം അയ്നിപ്പോ തിങ്കളാഴ്ച യൂ സ്കൂളൊറക്ക്ണോണ്ട് യൂണിഫോമുകള് ക്കാൻ അതൂണ്ട് ഒക്കെപ്പാടെ തെരക്കാണ് ആഹ് എന്നര അങ്ങനെ പോണ്
ഉം പെരുന്നാളിനൊക്കെ പെരുന്നാളിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലോ കിട്ട് ട്ടിട്ടുണ്ടായിരുന്നോ
ആഹ് അത്യാവശ്യം ഉണ്ടായിനി ഞാന് പിന്നെ രാത്രി ഒരു മണി ആയേര പൂട്ടി പോന്നത്
ഏ ഇപ്പൊ പിന്നെ കൂടുതൽ പേര് പിന്നെ ഇതാണല്ലോ റെഡിമെയ്ഡ് എട്ക്ക
ആ അത് ചെറിയ ഷെയ്പ്പി ഷെയ്പ്പിങ്ങനെ ഉള്ളു ആ ക്ഷെ ചെലത് തടില്ലാത്തോൽ ഈ ഡബിള് എക്സല് ത്രിബിൾ എക്സല് എടുത്തിട്ടേയ് ഷോൾഡർ വെട്ടി അടിച്ചാണ്ടാവും അപ്പൊ ഒരുപാട് ടൈം വച്ചോ ഷോൾഡർ കഴിച്ചാലും ആക്കലൊ കൈ ആ പിന്നെ വിളിച്ചാ ആയിക്കോട്ടെ പിന്നെ വിളിച്ചാട്ടോ.
ക
ഉം